ലോ അസ്സ്ലാഅലൈക്കും
വലൈക്കും മുസ്സലാംഎന്താ വർത്താനം
നല്ലർത്താനടി ഞാനടി അൻ- എപ്പോളും ഇങ്ങനെ ഞാൻന്ന് രണ്ട് മൂന്ന് വട്ടം വിളിച്ച് ഇജ്ജ് എന്തിനാ ഇന്നലെ അടിച്ചിന്നു ഞാൻ കണ്ട് ട്ടന്നെല്ലെ അന്റെ കോളേ
ആഹ് ഞാൻ വെറുതെ വർത്താന അറിയാൻ വിളിച്ചതെയ്ഇനി
തന്നെ ആഹ് ആഹ് ആടി ഞാൻ അറിഞ്ഞിട്ടില്ലേ ഞാനിപ്പ എന്ത ന്ന് വിചാരിച്ചിരുന്നോ ഈ ഞാൻ എന്താ ഈ കുട്ടിയാള് സ്കൂളിട്ട് വരുമ്പോഴത്തന് ഓരോ സാധനങ്ങൾ ഇണ്ടാക്കാനും അങ്ങനെ ഓരോ തിരക്കി കുടി പിന്നെ എന്താ ആയിക്കൂടെ അയൽവാസികള് വന്നു അപ്പോ ഓലോട് വർത്തണം പറഞ്ഞു നിന്നു ഏഹ് പിന്നെ പിന്നെ ഇവിടെ ആണെങ്കിൽ ഇടി മഴയും കാറ്റൊക്കെ ആയിട്ട് പിന്നെ ഏ ഇത് വൈഫൈ ഇതൊക്കെ കട്ടാവുവേ അത് ജാ പിന്നെ അന- ഫോണ് മ്മക്ക് വന്നില്ല അതെ ഇണ്ടായത്
ഇന്നത്തെ മഴണ്ടാടെ
ഇന്ന് മഴ ഇപ്പോ ഇത് രാവിലെ നല്ല മഴ ആയിരുന്നു കേട്ടോ ഇപ്പോന്ന് കൊറവുണ്ട് ആ ഇപ്പ നല്ലൊരു വെൾ ആ ഇപ്പ വൈകുന്നേരം ആയപ്പോര് വെളിച്ചണ്ട് ഇപ്പ കുറവുണ്ട്
അസർക്ക്‌ എന്നും ചായക്കടി ഇണ്ടാക്കോ
ആടി ജ ഉം അയിന്റെ കഥ പറഞ്ഞാല് ബേക്കറി ബേക്കറി അതിന്റെ മേഗില്ല ദിവസം സന്തോഷാണ് ന്നാപിന്നെ ഉണ്ടാക്കേണ്ടല്ലോ ഒന്നും
വേഗണം വെള്ളത്തി കുത്തി കൊടുത്തോ
അതാങ്ങന കുത്തതിരികി കൊടുത്താതി അത് അതാണെങ്കിലാ കു- കുട്ടിയക്ക് അത് മതി വേറെ ഒന്നും വേണ്ട ആ ആ ഞമ്മള എന്ത്‌ നമ്മളെ എന്ത് ഉണ്ടാക്കിയിട്ടും കാര്യയില്ല കുട്ടിയാക്ക് ഇങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും കൊടുത്താ ഇഷ്ടാവുള്ളു ഏഹ് പിന്നെ അയില് ഞാന് എന്ത് ഞാന് മിഞ്ഞാന്നെ ന്റെ കൂട്ടുകാരത്തി വിളി- ച്ചാപ്പാ പർഞ്ഞെ എന്താ എന്താ നല്ല മഴ ഇങ്ങനെ പെയ്യ അപ്പ എന്താടി ന്റ പണീന്ന് ചോയിച്ച അപ്പോ കുട്ടികൾക്ക് ഇങ്ങനെ സ്കൂൾട്ട് വരുമ്പോതിന് എന്തേലും ഓരോന്നും ഉണ്ടാക്ക മളേ ഈ ബേക്കറി ഇതൊക്കെ തിന്നിട്ട് അത് കേടെ ഏരിയന്നല്ല ഇത് ഇങ്ങനൊമ്പോ പിന്നെ ഒരു ഉച്ചക്ക് ചോറ് കൊണ്ടെ കൊടു കൊടുത്താക്കണന്ന് തിന്നൂലല്ല കുട്ടികളെ ഏഹ് ഇന്റെ മോനൊക്കെ റിട്ടേണ് വരും സാനങ്ങള് ആഹ് ആ ആ ആഹ് വെള്ളം തൊടൂലട്ടൊ അതിന്റെ കാര്യം പറയണ്ട അത് പോട്ടെ ചോറ്
ഈക്കറിയില്ല ഇവിര് കാട്ടില് ഇത് പിന്നെ ചോറ് പകുതി തിന്നിട്ടുണ്ടാവും പകുതി എത്ര കൊറച്ച് കൊടു- ത്താച്ചാലും പകുതി ഇണ്ടാവും
നിങ്ങക്ക് കോയിക്കളുണ്ടോ ബാക്കിയാ എന്താട്ടുക
എന്താ തൊടുക്കെ ഇടുക പൂച്ചണ്ടാവും അതാ കാക്ക ഇണ്ടാവും അങ്ങനെയൊ
ആഹ് ആയലാക്കാത്തുകൂടെ കോയിക്കളൊക്കെ ഉണ്ടാവൂലെ
ആഹ് കോയിഇല്ല കങ്ങളിതിനെ കോയികളൊന്ന് വരിലില്ല ആ ഒക്കെ ഈ കൊറച്ച്ച്ചു സ്ഥലല്ലേ ഒള്ളൂ അപ കോയെളൊന്നും പിന്നൊക്കെ ഈ മജ്
ക്കള്ല്ലെ ങ്ങളാടെ?
വീടള്ണ്ടടിയതങ്ങനെന്നർഞ്ഞാ കൊക്ക അവനാക്ക് മതിലും കാര്യങ്ങളു ക്കയഅവനാന്റെതിള്ളിലുള്ളിലില്ലേലൊ ളവനെ ആ അങ്ങനെ അപ്പ അപ്പർ തുക്കും പ്പർത്തക്കും ഒന്നും ഞ ഞങ്ങള് അപ്പ ഇപ്പിപ്പനമ്മള് ഫോൺലിങ്ങനെല്ലാതും വർത്താനം പറയെം ചിറിക്കൊക്ക ചെയ്യും ആപ്പം ത്തുക്കും പ്പർത്തക്കുക്കെ ചോയ്ക്കണെങ്കില് ഞങ്ങള് ന്തെയ്യുന്നോ ഫോണില് ബെല്ലടിക്കു എ ഫോണിലടിക്കു
ഞാനു അങ്ങൻ തന്നെയാണല്ലോ മൂത്തെച്ചിക്കൊക്കെ വ്ടന്ന് വുൾച്ചലാണ് ചൊ ഒ തൊള്ളോണ്ട് വിൾച്ചാ ഓൽക്ക് ചോടേക്കൂല അപ്പൊ പിന്നെ ഫോണ്ക്ക് വിളിച്ചു
ഫോണിക്കൂടടിച്ചു ന്നിട്ട് ഞങ്ങള് ഞങ്ങളെ പിടിച്ച് ശൈ എന്താ ശീല ങ്ങനെനെല്ലാരും ഫൊ ഉം ഉം ഫോണിക്കടെടിച്ചെടി എന്റെ മുറ്റത്തതതൊരാള് നിക്കുണു എന്തെരുരു ആവശ്യം വന്ന്ട്ടാണെങ്കില് അങ്ങള് ആങ്ങന ഫോണിക്കുൾച്ചറി
ഉം തറവാ അ ങ്ങള വാ അപ്പൊ മൂത്തച്ഛന്റെറെ വെ ആ ഒരു ആകൊരു മകനോള്ളൂല്ലേ?
അല്ലെടി മൂന്നാള് അന്നോട് പറഞ്ഞിട്ടില്ലേ മൂന്നാണുങ്ങളാണ്ന്ന് ചെർതാ ഞാന് ന്ന്
താമസോ?
ആഹ് ഓല് മൂത്തച്ഛൻ ന്നോട് പർഞ്ഞിട്ടില്ലേ കുവീട്ടിലാണെന്ന ർഞ്ഞിലെ ഓം പിന്ന പോയ് റ്റൊന്നുല്ല വീട്ടിലെന്നെയാണ് പ്പേ മറ്റോല് പിന്നെ നങ്ങളെ വീട് ക് എന്താ കല്യാണം കഴിയുമ്പ തന്നെ ഓല വേറ പെയ്ക്കുമേ ഏഹ് അ പിന്നെ ഓലെ വ് വെരും പ്പോ വന്ന്ങ്ങൻ നിക്കുമ്പോൽക്കൊരു കുട്ട്യെള്ളു അഅ് പഠിക്കാൻ നിർത്തിക്കാണ് അപ്പൊ പിന്നെ ഓല് പർ ന്ന രണ്ടും മൂന്നും മാസൊക്ക മ്മള് അങ്ങളെര്തങ്ങന തറ തറവാട്ടില് നിന്നീന്നു പിന്നപ്പോ അ അടുത്ത് മ്മമ്മ മരിച്ചിട്ട് പ്പ ഞ്ചാറ് മാസയില്ലേ അപ്പം പിന്നോലൊന്നും പിന്ന അങ്ങനെ ങ്ങനെയൊന്നും ബന്ധങ്ങളൊന്നുല്ല മ അ കാര്യപ്പെട്ടാൾക്കാര് പോയാ പോയിലെ
അതെന്നെയാണ് അയെന്നാണ് നമ്മളെ മ ഇമ്മാരും വാപ്പാരും പോയാ കയിഞ്ഞു ക്കാ പിന്നൊന്നുല്ല പിന്നൊക്ക വനാന്റെ കാര്യം ഓലൊക്ക ജീവിച്ചിരിക്കുമ്പോ എല്ലാരു അങ്ങട് ട്ടുങ്ങോട്ടൊക്ക ബ
അണ്ടാകും ഞ്ഞി പാവട്ടോ ഇതാണിമ്മാരെപ്പാരെക്കെ റോള് എത്രത്തോളണ്ട്ന്ന് മര് ച്ച് കയ്ഞ്ഞാലോള്ളു ക്ക് മൻസലാക കാരണം ന്ത ആന്ന് ല്ലാന്നെ പ്പി ന്റെ ഞങ്ങളെ ഇന്റെക്കാന്റെ മ്മെക്കെല്ലെ അതൊക്കെ ഈ വീട് ത്രേയും നിയന്ത്രിച്ച് കൊടുഞ്ഞിരുന്നുന്ന് മനസ്സിലാവുന് ഏാ ന്ന രണ്ടീസം വിളിച്ചിട്ട് അ അമന ച്ചില രണ്ടീസം അങ്ങോട്ടു ങ്ങോട്ടും വിവരർ ഞ്ഞിട്ടില്ലെങ്കിൽ പറയു തെന്താ ജ്ജൊന്ന് ചെന്നോക്കെടാ അല്ലെങ്കി ന്റെ മു ത്തച്ഛനോടറയും ജൊന്ന് ചെന്നോക്കട കുട്ട്യേളെന്തനാ വിൾച്ചിട്ട് ഫോണെട്ത്ത് ക്ക്ന്നില്ല അങ്ങോളെന്തെ അയിനാവോ ഓളൊറ്റക്കല്ലെ അവ് ടെയാങ്ങനെയൊക്കെ ങ്ങനെ പറയുട്ടോ ഏഹ്
ങ്ങളട്തല്ലെമ്മ നിന്നി
ആന്റെ അന്റെര്തന്നെ രുന്നൊടി അതെങ്ങനെയാന്നർഞ്ഞാല് മൂത്തശ്ശൻ തറവാ ട്ടിലാണ് അപോ ഈ തറവാ ട്ട്ലാകുമ്പൊന്താന്നർ ന്നാല് എന്താ ഈ ഒ ഓന് എന്താ ഒ കൂടുതല്ങ്ങനമ്മാക്ക് അങ്ങനെ എപ്പളും മറ്റൊലൊക്കെ ങ്ങനെ വ്‌ട്ട് പോയ്‌റ്റ് ഗൾഫിക്കും അങ്ങനെയൊക്കെ പോയിറ്റേ ഓലയിട്ട് വല്യ ട ടച്ചില്ല അപ്പോ ടച്ചില്ലാന്നല്ല ഒരുപകാരത്തിന് കിട്ടൂല പൈസൊക്ക കൊടുക്കുമ്പല് വ വ ആണുങ്ങൾ കൊടുക്കും പക്ഷേ ഇ എല്ലോതിനും ഇപം ഈ നാട്ടില് താ സാദാ കൂലിപ്പണിയാമ്പോ എന്ത് പരിപാടിക്കും ഒരു കല്യാണം പറഞ്ഞാ അവിടുക്ക് പോടാ ഓല കല്യാണം പറഞ്ഞുക്കുണു അല്ലെങ്കി എന്താ പിന്നെ കുടിരിക്കലോ എന്തേലൊക്കെ ആണെങ്കില് ഇന്നോട്‌ത്ത് കുടിരിക്കല്ണ്ടെടാ തല്ലേ വേറാരും പോകാല്ല ജനല്ലു ളുപടയതറി ഏ അങ്ങനെ ഇവനെന്നെ കരഞ്ഞും മ്മാനെ മ്മാക്കെന്തേലു ഡോക്ടറ്ട് ത്ത് പോവാണെങ്കിലും ഏട്ട വല് വേറെല്ലോലും ന്റെ മാപ്പിളി വേറെ ഏട്ടനും ക്കെ പൈസ കൊട്ക്കും പശേ ഈ ചെല്ലാല്ല സഹായത്തിന് വേറെ ആരുല്ലല്ലോ. ഏഹ് ആഹ് അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ എന്താ പിന്നെ ഇവര്ക്ക് കൂടുതല് ഞങ്ങളമ്മാ ക്ക് ഓനായിട്ട് ഭയങ്കര ഇതാര്ന്നു അടുപ്പാര്ന്നു. ഈ ഒപ്പം ങ്ങനെ പോയിറ്റും ണ്ടായിട്ടൊക്കെ
നിക്കല് ങ്ങളട്ത്തന്നെല്ലേനോ?
അപ്പൊ നിക്കാന് പ്പ ന്റട്ത്ത്ക്ക് വന്നാലും തന്നെ എന്താ ഓന് ഓന് ഓനും കു ട്ട്യാള് എന്തേ കാട്ടിനാവോ ഏ ഓന് പണിക്കോയിട്ട്ണ്ടാവോ അങ്ങനൊരു ചിന്ത. സമാധാനം ഇണ്ടാവൂല. ആഹ് അതാണ് പർഞ്ഞ് കൊണ്ട് വര്ന്ന.
ത്താനം പറ ല്ലേ?
ആഹ് പിന്നെ ഇന്റെ ട്ത്ത് ഇവടെ വന്ന് നിന്നാലും. ഒരു ദിവസം നിക് ഒരു ദിവസം കൊഴപ്പണ്ടാവുല്ല. രണ്ടാമത്തേസം തൊട്ങ്ങുമ്മ. എന്താ ഓ ഓന്. ഒന്ന് വിൾച്ചാ കുട്ട്യേ ഓന്റെരു വിവരോല്ല. ഓന്ക്ക് പ്പ മ്മാനെ വാണ്ടേന്നാ ആവോ ഞാന് വന്നപ്പാൾത്തിന്. അങ്ങനെ അപ്പ മ്മ ങ്ങള് ഇന്നല വന്നിട്ടല്ലോ ഒള്ളൂ. കാക്കു എന്തേലും പണിക്കന്തേലും ആഹ് അതാണേ അത് പി പി അതാടി
ഞമ്മക്കെന്നെ ഇപ്പ മ്മളെ ഇബട്ന്ന് വിട്ടാ പ്പം ആ സുഖം എവിടിം കിട്ടൂലല്ലോ.
ആഹ് അതാണ് അയിക്കൂടെ പിന്നെ തറവാട് തറവാടല്ലേ ത തറവാടാകുമ്പോ ഈ മ്മാർക്കൊക്കെ തൊണക്കാര്ത്തിയാള് വല്ലിമാരും എര് ത്ത്. ആഹ് ആ പിന്നെ ഈ തൊണക്കാര്ത്തിയളോ ക്കെണ്ടാവല്ലോ വല്ല്യമ്മ ഓലാക്കെ ങ്ങനെ വർത്താനം പറയാൻ ചെല്ലും മ്മാക്ക് മ്മാനോട്. ഇമ്മാന്റെട്ത്ത്ക്കെ അ അവടെ ഇവടെ ഇവടെ വന്നാന്താ. ഇബട വന്നാ പറയും മക്കളെ ഇമ്മാടെ കുട്ട്യാള് എങ്ങനെ ഇബടെ നിക്ക്ണ് ഒരു മര് ച്ചാ അറീല്ല ഒരാലേലും കൊന്ന്ട്ടാ അറീല്ല. ഏഹ് അങ്ങനൊക്കെ പറിമ്മാ അപ്പം ആ അ ബന്ധണ്ടാവോന്നോ ബന്ധ ഏറിയയ്ക്കാരം അവടെ അവടെ ബന്ധം ഏ ഉം അവടെ ബന്ധം ഏറിട്ടു പോയി. കാര്ണം നമ്മക്കൊരു പ്രൈവസി ഇണ്ടാവൂല.
ഉം അങ്ങനെ ആയാലും കുടുങ്ങി കൂട്ടിക്കോളി.
അതങ്ങനെ ഉം അപ്പ എന്തെയ്യന്നോ? ആ ഇപ്പൊ എന്താ ഇങ്ങനെ ചോയ്ച്ചും ഓരോരുത്തരോയ്ച്ചും എന്താ മ്മള് എന്താ ചെൽപ്പൊന്ന് ഒർങ്ങേക്കാര ട്ടോ നമ്മൾ പണിയളക്ക്ട്ത്ത്ട്ട് എന്താ തറവാട്ട് നമ്മള് കെ ട്ടിച്ചോട്ത്തൊക്ക ആമ്പോ നല്ല പണിയാളല്ലേക്കാരം അമ്മക്ക് അപ്പൊ അതൊക്കെ കൈഞ്ഞിട്ട് കൂട്ടു കുടുംബാമ്പോ അപ്പൊ അതൊക്കെ കയ്ൻട്ട് നമ്മളത് കട്ന്നിട്ട് ഒന്ന് ഒർങ്ങട്ടെന്നൊക്കെ കര്തി കട്ന്ന് റെസ് റ്റ്ട്ക്കെട്ടേന്നെക്കെ കെര്തീട്ടേ കട്ക്കെയ്ക്കാരം. അപ്പൊ കതിയാന്റെ എന്താ മരോളെന്താ എന്താ ഓളെ രു വി ഓളെട്ത്തു. അപ്പൊ ക്കെ ഒക്ക റൂമിക്കാട് പോയിന്നു ന്നറിം. അപ്പൊ പിന്നെ അമ്മളെ വിൾച്ചും കുട്ട്യേ എന്ത ന്ന ആളാ വുൾച്ചുണൂന്നറിം. അപ്പൊ നമ്മള് എർങ്ങി വരും ഏ ആഹ് അപ്പൊ ആതെന്നെ. അപ്പൊ നമ്മളെന്തെയ്യുന്നോ അമ്മള് ഒർ ക്കം പോയി ഒക്കെ പോയി ഞമ്മള് പിന്നെ. ആഹ് അപ്പ അപ്പൊ ഞമ്മ
അട്ത്തട്ത്ത് അപ്പൊ തൊട്ടട്ത്താണോ എല്ലാ ഒട്ത്തെട്ത്ത് വീടാളാ?
ആടി തൊട്ട അട്ത്ത് അട്ത്ത് ങ്ങനെ ന്നർഞ്ഞ ഇബടെ ഇവടെ ങ്ങള് പുതിയ വീടിര്ന്നോ ത്ത് മതിലേളൊക്കെണ്ട് അവനാന്നെ ഗെയ്റ്റാണ്ട് പൂട്ടിയാല്. ആരും അങ്ങനെ പാഞ്ഞ് വരൂല. ഏ അവ്ടെ എങ്ങനേന്നർഞ്ഞാ. ഒര് പത്ത് പയ്നഞ്ച് പെരേക്കു ഒരേ ഒര്‌വജ്ജാ ഒര് റോഡാണ്
ആഹ് ഒരൊക്കൊരു വരില്ലാതെ മാരി അയ്ക്കാരം ആൾക്കാരൊക്കെ
അവക്കൊര് വെലേം നെലേം ഇതില്ലാതെന്നെ പിന്നെ ഓലട്ത്ത് ഒര് അമ്മട്ക്കൊര്പെരയ് കോരാള് വന്ന എടീ ങ്ങളോട്ക്കാര വന്നിന്നെ ഓട്ടോറിഷയില് ആഹ് കാറില് വന്നിന ആഹ് ഉം ആഹ് എന്നിട്ട്ന്തെ കൊടുത്തേ അപ്പൊന്ത ചായ കൊടുത്തത് അപ്പൊ അയിറ്റ കൊറേ നേരം ഇരുന്ന്ക്ക്ണല്ലോ ഞാപോയെപ്പളാ പേയ്ക്ക്ണ്‌ വന്നതും ങ്ങ് പോയതും സമയൊക്കെ ഓൽക്കറിം ഏഹ്
അങ്ങൻത്തന്നെ ന്റെ കുടീ നിന്റെ കുടീല് അങ്ങനെയാണ് പഷെവിടെ ങ്ങള്ർന്നമാതിരി നിങ്ങളടുത്തമാരിയാണ് ഒക്കെ അവനന്റെ കാര്യം നോക്കി ഇര്
ആഹ് ആഹ് ആഹ് പഷെ അതെടി അതൊരസ്സാര്ന്ന്ട്ടോ ഇനിപ്പൊതൊക്കെ പറഞ്ഞാല്‌വേ ദൊക്കെ പറഞ്ഞാലുതൊര് രസ്സാരുന്ന്ട്ടോ ഞങ്ങള്വ്ട്ന്ന് ക്ക്വാന്ന് നോക്കുമ്പോടീ ആകട് മൂടോഓഫായി പിന്നെ കാരണങ്ങനെ തൊറക്കു ഒന്ന്ല്ലാരും നല്ലതില് പെരുമാറുന്നെടേന്ന് പോന്ന്ക്കല്ലേ പിന്നെ അമ്മക്ക്വ്ട്ന്ന് ഹ്ഒറ്റ ഉം ആഹ് ഒറ്റപ്പെട്ട പോലെ ഫസ്റ്റിലൊക്കെ ൻക്ക് അല്ലത്നു അതേപോലെ ഉം ആഹ് ചേലായ് അതേപോലെടി ഞങ്ങളെ ഇമ്മവ്ടെ വന്നാലെ ഇമ്മാക്കെ ഒര്സദ്തില്ല ഒര്നേരമ്പോക്കൂണ്ടാവ്‌ല്ല മ്മടണ്ടടങ്ങാറാവും കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയാലേ
ന്റമ്മ അങ്ങനെയാണ് ബ്ടെ വിരുനന്നയ്ഞ്ഞാ പിരാഗിയാ കാണാം എത്തിനാ പെണ്ണേ ചെങ്കന്വ്ടെ നിക് ക്കണത് അന്നെക്കെ സമ്മയ്ച്ചണം പറയ്യ്‌ന്റമ്മ യമ്മക്ക് ചേലായ്ക്കണ് ഓൽക്ക്പ്പത് ഗതിയെടാണ്
അതറിയന്നെ എപ്ലാ പിറ്റങ്ങള് സ്കൂള്ട്ട് വരിയ വ്റ്റ്കള് പോയാല് ങ്ങനെയാ മാളേജ്ജ്വ്ടെ നിക്കണ് അന്നെ സമ്മയിച്ചണോട്ടോ ഇച്ച് ജ്ജ്ങ്ങനെ നിക്കാനോ
പണിതാമ്പോ ഇത് ഞമ്മക്ക് നേരം പോവും ഞമ്മക്ക് ഹ് ഹ് റെസി
ആഹ് അയ്നെന്നെ പിന്നെ ന്റെ മൂത്തച്ചിക്ക് ഒര് കുട്ടിണ്ടായ് ചെർത് അപ്പൊ പിന്നെ അങ്ങനൊക്കെയായപ്പോ പ്രസവത് തീൻകാര പ്പംപിന്നെ കൊർ
അലോ അലോ ഹലോ ഏടെ പോയ് ഒന്നും കേക്കണില്ലല്ലോ എന്താ